ഹലോ
ആഹ കേക്കാനില്ല
ആഹ് കേക്കട്ടെ കേക്കട്ട
ആരുപ്പ മോന നന്നീണല്ലോ അപ്പ മോന് ഹോം വർക്ക്ൊക്കെ എങ്ങനെയ ആഹ മോനതോടെ ചെയ്യാൻ പറഞ്ഞടേ അപ്പം യുകെജി പഠത്തുന്നിരുന്ന് നമ്മള് പിന്നാലെങ്ങന പറഞ്ഞ ഇതാക്കണല്ലോ ആ അെ
ചായകുടി കഴിഞ്ഞോ?
മോന എന്താ ചെയ്യണ്? മോൻ എന്താ ചെയ്യുന്ന? ആഹ അ ശരി
അശ
ചായടിച്ചു ഉ
രാത്ക്കുള്ള പണികളുണ്ടോ ഓ ചായ കുടി കഴിഞ്ഞ്
ഏർ ചായക്ക സ്നാക്സ് അങ്ങനെ എന്തെലക്കെ ഉണ്ട
ഉണ്ടാക്കില്േ ഉണ്ടാക്കില ഇില്ല ഞാനിപ്പോൊ ഞാനും അമ്മേനും ഉണ്ടാവുള്ളൂ അച്ഛന വരുമ്പോ എന്തെങ്കിലും വാങ്ങിച്ചൂോ
ആഹ അങ്ങനെ
ഉണ്ടാകാനൊന്നും വരക്കടില്ല അതും പിന്നെരു പണിയല്ലേ ഉ
ഇ ഉം ഇവിടെ പിന്നെ ഞാൻീ അങ്ങനെ സ്നാക്സ് ഡൈയില് നമ്മള് മോൻക്കാരെ കൊടുക്കലില്ല അങ്ങനെ അധികം മോന വല കൈി വന്ന് കൊറച്ച് ചോറ് വേപ്പിക്ക അല്ലെങ്കിൽ പഴം ഹെൽത്തി ആയിറ്റി പഴമാട്ടിയത് അങ്ങനെ മുട്ട പൊങ്ങിയത് അങ്ങനെ കൊട്ക്കലാണ് എട്ക്കെപ്പളെങ്കിലും ഇതേപോലെ സ്നാക്സ് ഇണ്ടാക്കുംട്ടോ എട്ക്കെ പ്പളെങ്കിലൊക്കെ
ആ ആ ഈ മറ്റേ ബേക്കറി സാനങ്ങളൊക്കെ കൊടുക്കണേക്കാളുംന്നല്ലത് അങ്ങനെന്തേലു കൊട്ക് മറ്റേത് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തഴഞ്ഞാ ഇപ്പ തന്നെ എല്ലാർക്കും കുട്ട്യാക്കൊക്കെ ഓ മറ്റേ എന്താ പറയാ അത്ര നല്ലതല്ലല്ലോ
ആ അതെന്നെ
മ്മ് അതന്നെ പിന്നെ ഫുഡ്‌
മടില്ലേ
മടിയേയ്കാരം കുട്ട്യാക് ബേക്കറി കയികും എല്ലാ മോന് ഇപ്പൊ കൊട്ക്ക്ണ ഫുഡൊകാള്കയിക്കും നല്ലായിട്ട് കാരണം ഞാൻ ബേക്കറി അങ്ങനിങ്ങനൊന്നും കയ് കൊടുക്കാത്തോണ്ട് ആ അങ്ങനെ ശീലാക്കീട്ടില്ല ചെറ്പ്പം മുതലേ അങ്ങനെ എപ്പളെങ്കിലൊക്കെ കൊടുക്കാഞാല് കൊടുക്കുള്ളൂ ബിസാകേറ്റായാലും അങ്ങനെ എന്തായാലും ഇപ്പൊ യു കെ ജി യിലാണ് ആള് അപ്പൊ തന്നെ സ്കൂള്ട്ട് വന്ന് മേലൊക്കെ കൈകിയൊക്കെ കഴിഞ്ഞ് കൊർച്ച് ചോറാട്ട് കൊട്ക്കലാ അതെരെ വെഷ്പ്പ് മാറാന് പിന്നെ അല്ലെങ്കില് പഴംവാട്ടി അങ്ങനെ ന്തേലുങ്ങട്ട് കൊടുക്കും എന്താ ബേക്കറി ഉണ്ടാവും വെച് ഏന്നും അതെന്നെ കൊടുത്ത് പിന്നെ ഫുഡും കഴിക്കൂല അതങ്ങനെ വാണ്ടിയെരും അപം ഞാനങ്ങനെ ശീലാക് ആ കുട്ട്യാക് ഹെൽത്തിന് അത്ര നല്ലതും അല്ലല്ലോ
അല്ല ഇപ്പൊ കുട്ടികൾക്ക് പക്ഷേ സ്കൂ സ്കൂളീക് ങ്ങനെ സ്നാക്സ് ഒക്കെ കൊടുത്തു വിട്ണ അങ്ങൻത്തെ പരിപാടിയില്ലേ
ഇല്ല അത് ഇത് സി ബി എസ് ഇൻകറീലട്ടോ ഇത് ഗവൺമെന്റ് സ്കൂളാ ഇവരെ സ്കൂള് അങ്ങനെന്നെ അതോണ്ട് സമാധാനം അവിടെ ഫുഡാ അവടെണ്ടാവും അതേപോലെ മിൽക്കും ഉം എന്താ എഗ്ഗുംങ്ങനെ കൊടുക്കും സ്കൂളിന്ന്
ആ ആ മറ്റേത് അല്ല ഗവൺമെൻ്റാ സ്കൂള് ഇപ്പം എൽ കെ ജി യു കെ ജി കുട്ടികൾക്ക് പയ്നൊന്ന് മണിക്ക് ഇപ്പോ സ്നാക്സ് വീട്ട്ന്ന് കൊടുകും
അങ്ങനെല്ലാ അതോണ്ട് സമാധാന മറ്റെ ഡയ്ലി സ്നാക്സ് കൊണ്ടോയി അതെന്നെ അഡിക്റ്റ് ആകും അയ്ന്പ്പോം
ആ അതെന്നെ അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ബേകറി എന്തേലും ആയിരിക്കല്ലോ എല്ലാരും കൊടുത്തു വിടുകാ
തോന്ന്ണെ ഇവരെ ഗവൺമെന്റ് സ്കൂള്ല്ള്ള ഇൻക്കറീല മോന്റെ സ്കൂള്ൽ അങ്ങനൊരുത് ഇല്ല അതല്ലാ ഇല്ലത്തും നന്നായി ഫുഡ് കഴിക്കാൻ മടിയാവേ അതൊക്കെങ്ങനെ കഴിച്ചു ശിലായാല്
ഉം പിന്നെ നമ്മൾ എന്തെങ്കിലും ഇണ്ടാക്കി കൊടുത്ത് വിട്ടായാലും അവരത് തനിയെഇര്ന്നങ്ങനെ കഴിക്കും ഉച്ചക്ക്ള്ള ഫുഡാ സ്കൂള്ന്നെന്നെ കിട്ടൂല്ലേ
അവ്ടോരോ ഏ
നാട്ടിലാണോ
എങ്ങനെ
നാട്ടിലാണോ ചോയിക്കാ
ഞാനോ
അല്ലാ
ഇൻക് മനസിലായില്ല
ഇങ്ങളെ ഹസ്ബൻ്റ് നാട്ടിലാണോ ചോയ്കാ
ഹസ്ബൻഡ് ആ അതെ അതെ അതെ അവിടെ അവിടെ ആ ഞാന് എൻന്റെ വീട്ടിലാണ് ഞന് ഇപ്പോ രണ്ടീസത്തിന് വന്നതാണ്
ആ അത് ശരി ഏ ആ ഇങ്ങളൊരു മോളെന്നെള്ളൂ
അല്ലെനിക്കൊരു ചേച്ചിയുണ്ട്
ആം ശെരി എ് എന്താ അവത്തക്ക് മഴണ്ടോ
മഴയാ ഇപ്പൊ ഓ ആണ് മഴപ്പങ്ങനെ അധികം യാ ഇന്നിപ്പോ ഇന്നിപ്പോ ഉച്ചക്ക് നല്ല വൈല് ആയിരുന്നു
ശരി ഇനിപ്പ അതൊക്കൊക്കെ മഴയണ അറിയ
അതെ നല്ല മഴയാ
ആ മഴേനിതുവരെ ഇപ്പൊ കൊറച്ചൊരു കുറവുണ്ട് മൂടി മൂടി നിക്കണൊണ്ട്
ആ ഇവിടിന്ന് രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു ആ ഇവിടെ രാവിലെ നല്ല മഴയാന്നു പിന്നെ ഒരു ഒഴിവ് കിട്ടി ഒരു വെയിലൊക്കെ കിട്ടി ആ സമയത്താണ് തൂണിതിരുമലും
ആ ആ ഇപ്പം
കുറേ ദിവസായിടുപ്പച്ച് മഴ ആയതുകാരണം കൊണ്ടാകാം
ആ ആ രാത്രിലത്തൊക്കെ എന്താ ഫുഡൊക്കെ സെറ്റ് ആ രാവിലെ തന്നെ ഉച്ചക്കന്നെ സെറ്റ് ആക്കിക്കുവൊ
ഇല്ല രാത്രിത്തിലുള്ളത ഉണ്ടാക്കണൊള്ളൂ ഇപ്പോ സാധാരണ ഉച്ചക്കനെ റെഡിയാക്കും ഇന്നിപ്പോ രാത്രിക്കൊള്ളെ ഇണ്ടാക്കില്ല ഇണ്ടാക്കണള്ളൂ നമ്മ ഓരോ പണില്ല അയിന്റെ ഏ
രാത്രി ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ്
ആ ചെലപ്പോ ചലോസം ചപ്പാത്തി ഇണ്ടാക്കും ചല പ്പ ദോശ അങ്ങനെ എതെങ്കിലുണ്ടാക്കും ചെലപ്പ ഉച്ചക്കുള്ള ചോറന്നെ വെച്ചിട്ട് അങ്ങനെ അത് കഴിക്കും അങ്ങനെ അവിടെന്ത രാ രാത്രി
ഇവിടെ അങ്ങനെ തന്നെയാരുന്നു ചോറെന്നെ വൈക്കല് ഷുഗറ് അങ്ങനെ ഉമ്മക്ക് ഷുഗറും അങ്ങനെ പ്രഷർ അങ്ങനത്തെ ഒ ന്നും ഇല്ല്യ അ അപ്പൊ ചോറന്നെ കുറച്ച് ചോറ് കിട്ടണം അടുക്ക് പിന്നെ അടുക്ക എപ്പളെങ്കിലൊക്കെ ചെൽപ്പതേ പോല ര ച്ചെ പിന്നെ അനി കോളേജിൽ പോകുമ്പോ ഉണ്ടാക്കുമ്പോ ചിലപ്പോ വീട്ടിലെങ്ങനെ ഈ ദോശ ചുട്ടെടക്ക് അങ്ങനെ ഉണ്ട് പൊടികലക്കി ക്കവാറും അരിപ്പൊടികൊണ്ടുള്ള ദോശ ചുടും അല്ലാതെ വേറെങ്ങനെയ ഇതൊന്നും ഉണ്ടാക്കിലില്ല
ഇവിടെ അമ്മയ്ക്ക് ഷുഗറുണ്ട് അച്ഛനും ഷുഗറുണ്ട് അപ്പൊ അവര് രണ്ടുപേരും ആ അങ്ങനെ എന്തെലുവൊക്കെ കഴിക്കും ലൈറ്റായിട്ടെന്തെങ്കിലും ഫുഡ്‌ രാവിലെ കഴിക്കും ചെലോസക്കെ ഈ പറയുന്നപോലെ ചോറന്നെ ആയിരിക്കൂട്ടോ കഴിക്ക അ ഈ മറ്റേ ഇണ്ടാ ക്കാൻ മടിയുള്ള ദിവസങ്ങളില് ചോറന്നെ കഴിക്കും. അങ്ങനെയാണ് എല്ലാ ദിവസൊന്നും നട
ഒരു ഭക്ഷണം കഴിക്കലില്ലല്ലോ അല്ലേ
ആ ആ അതെ അതെ എനിക്കാണെങ്കി ഒരുതുള്ളി ചോറ് വേണ എപ്പറഞ്ഞപോലെയ
ആ കൊറച്ചൊരു ചോറ് കഴിച്ചാലെ ഒരു വിശപ്പ്‌ മാറി പോലെയല്ലേ
നിറഞ്ഞ പോലെ ചോറ് ഒരു ഒരു തുള്ളി ചോറങ്കിലും ഉണ്ണണം എന്നാലെ വയറ് നിറഞ്ഞ ഒരു ഫീല് കി ട്ടുള്ളു ഇല്ലെങ്കി എന്തോ പോലെണ് ഈ ഷുഗറും കാര്യങ്ങളൊക്കെ വന്നാ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറൂട്ടോ അതുവരെയൊക്കെ അങ്ങനെ തന്നെയാ ഞാനും എനിക്കി പറഞ്ഞ പോല ചോറല്ലെങ്കി ഒരു ഒരെടങ്ങേറാണ്
ആ
അതങ്ങനെ ശീലായി ഷുഗറൊക്കെ ആയത് കാരണം കൊണ്ടേ അത് കഴിക്കാണ്ട് വേറെ വഴിയില്ലല്ലോ രാത്രി എപ്പഴാ ഭക്ഷണം കഴിക്കെല്
ണോക്കി ആ നേർച്ചരി നേ പട്ടുമണി ആ ടൈമിൽ തന്നെ തുടങ്ങും എല്ലാരരും ഫുഡ് രാത്രി ഫുഡ് നേരത്തെേ കഴിക്കും കിടക്ക
നേത്തെ കഴട്ടില്ലേ ആ ആ ആ ഇവിടെ ഇവിടെ അങ്ങനൊന്നും ഇല്ല ഇവിടെ കഴിക്കുമ്പഴത്തെക്കും ചെലപ്പോ ഒമ്പത് മണിയൊക്കെ ആകും പെ ചെലപ്പോ അതും കഴിയും അങ്ങനെയാണ് ഓരോ ദിവസം ഓരോരീതിക്കാണ് ചെലപ്പോന്താച്ചാല് ചെലപ്പോ ഇങ്ങനെ വർ അന്നേരം അത് എങ്ങനെ ഇരിക്കും അയില് എ ന്താ പറയാ ഭക്ഷണം കഴിക്കാൻ വൈകും അങ്ങനെയൊക്കെ അങ്ങനെ
ഉം
അവന്റെ കുട്ടിയെ സ്കൂളുകൾ വിടണൊണ്ട് ആ ൈമിന് കൊടുക്കണ്ടാവല്ലേ
അതിന്തല്ലേ വല് ഫ രാത്രിക്ക് ഫുഡ് നേരത്തെ അങ്ങനെ കഴിക്കും നേരത്തെ അങ്ങനെ
ആ ആ ആ
ആക്ക
അ രാത്രിത്ത കഴിക്കന്നക്കെ നല്ലത്
ഹഹഹ
അത് മറ്റേ എല്ലാവാരും ഹെൽത്തിന് നല്ലതാണ് ഞാൻ ആറ് മണിക്ക് ശേഷം ഫുഡ് കഴിക്ക രാത്രി ഫുഡ്ഴിക്കുക ആറക്ക് ശം ഫുഡ് കഴാൻാടില്ല രാത്രി നമ്മളൊക്കെ ഒമ്പത് പത്ത് മണിയാകും
അം പിന്നെ എിപ്പോന്ന് പറഞ്ഞ പോലെ അത്മപ്പം മട്ട ആ സമയായിട്ട് കഴിക്കും ച പോലെ അങ്ങനെ വീറ്റ്ക്ക ചെയ്യും കറക്റ്റ് അങ്ങനെഴപ്പൊും ചെയല്ല
അതൊരു ശീലാ യി അങ്ങനെ പൊക്കോളൂ ഏ കുട്ടിതാ അതിന്റെ കയില്ണ്ട്
എക്ക് ഒരു നേര ഫുഡ് എടുക്കണ്ടല്ലേ
ആ ഒരു ഒറ്റ നേരം ഒരു നേരം മാത്രം കൊടുക്കും അത് തന്നെ നേരെ കഴിക്കുന്നില്ല
ആറുമാസം കംപ്ലീറ്റ് ആയിട്ടില്ലല്ലേ
ഇല്ലേ കം്ലീറ്റ് ആയിട്ടില്ലേ ആയിരം മുമ്പന്നെ കൊടുക്ക ഞാൻ ആറുമാസം ഞാൻ ഈ ആറുമാസം തുടങ്ങാൻ തന്നെ ഞാൻ എത്ര മറ്റേ ഇതായിട്ട അറിയോ സാമ്പതിക നേട്ടാല്ലേ ഒട്ട അമ്പത്താറിന് കൊടുക്കും മറ്റേ തൊണ്ണൂറ് കഴിന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടേ
അങ്ങന പരഞ്ഞ
ആ ആ ആഹ അ
തുടങ്ങിയള്ളൂ അപ്പ കഴിക്കില്ല അവൻ
ഉം
അങ്ങനെ പോെണ്ട്
മറ്റേ ഹോംവർക്ക്ൊക്കെ അവര്ന്ന ചെയ്യാതോ
ആ ഇല്ല ഹോംവർക്കിന പ്രത്േ ഇപ്പോ ഓ കൊണ്ട്ന്ന ചെയ്യി നമ്മള് ചെയ്താ ഓല ഒരു ഒന്ന് സെറ്റ് ആവില്ലല്ലോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അപ്പൊ ഇപ്പൊ ഏകദേശം യുകെജി നാളെന്ന ഒറ്റക്കന്നെെ പറഞ്ഞ കൊടുക്കും എന്തൊക്കെയ ഏതൊക്കെയാ ചെയ്യ തൊക്കെക്കെ മനസ്സിലാക്കിട്ട് എടുത്തിരുന്ന് പറഞ്ഞു കൊടുത്താ കൂ ചെയ്യിപ്പിക്കാം കൂടെ നമ്മൾ ഉണ്ടാവണം
ആ ആ ആ മതിയല്ലേ കൂടതിരുന്നാ മതിയല്ല അപ്പൊ അവർക്ക് ഇല്ലെങ്കി അതൊരു ശീലവല്ലേ
ആ അ അത് ഇപ്പോ ഒലെ ടീച്ചറി അങ്ങനെ പറഞ്ഞ നിങ്ങള പേരൻസ് എഴതിൂടു നമുക്ക് മനസ്സിലാവൂട്ടോ അതുകൊണ്ട് നിങ്ങളനെ ചെയ്യല്ലി കുട്ടിക്ക് പടിക്ക്
ആ ആ ആ അതെ അവരിപ്പ തന്നെ നമുക്ക് ബേസിക്കൊക്കെ പഠിച്ചെടുത്ത കഴിഞാ പിന്നെ
ആ ഓൽക് ഓൾക്കും റിസ്കാണ് ബസ് സമയത്തിന് എത്തുമ്പോഴേക്കും
ആ അതെ അതെ ഒന്നിലിക്കൊക്കെ പോകുമ്പോഴേക്കൊ
ആ ആ അങ്ങനെ ആവും ആ എന്ന ഓക്കെ അയ് ശരി
ഉം ശരി